ഹലോ അസ്സലാമു അലൈക്കും
വലൈകുമുസ്സലാം ആണ്ട് കേൾ ണ്ട് പറഞ്ഞോള്ളു എന്തൊക്കെയാ വിശേഷങ്ങള് ഇരുന്നായിരുന്നില്ല
ആ ശരി ആ അതാവും
ആ അത് ഓരോട് വിളിച്ച അന്ന് അപ്പേ വാട്സാപ്പിൽ ആയിരിക്കുല്ലോ
ആ
അപ്പ നമ്മള് ഓനാക്കും വിളിച്ചാണ്ട് ആപ്പ് ഓൺ ആക്കു പറയണം എന്നിട്ട് വിളിച്ച എന്നിട്ട് വിളിച്ചണം നമ്മള് വിളിച്ചാൽ കിട്ടുള്ളൂ
ആ ശെരി
ചായ കുട്ച്ചോ ചായ കുടി കയ്ഞ്ഞോ വൈകുന്നേരം ചായ കുടിക്കെ കയ്ഞ്ഞോ
ഇല്ലില്ല കുട്ടികള് സ്കൂൾട്ട് വന്ന്ട്ടില്ല അവരെ കാത്ത് നിക്കണഞ്ഞ്
ആ എത്രാള്ണ്ട്
മൂന്നാള്
ഏ വെൽതെത്രേലാ
വൽ വലിയാള് പത്താ പത്ത് കഴിഞ്ഞുപ്പോ രണ്ടാത്താളാറില് ചെറിയ ആള് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലാണ്
മാർക്ക്ണ്ടോ
എന്തേ
പത്താം ക്ലാസ് കഴിഞ്ഞവന് മാർക്ക്ണ്ടോയ്ച്ച
ആ പത്താം ക്ലാസ് കഴിഞ്ഞ് കൊഴപ്പൊന്നുല്ല അവന് പള്ളിക്കേണേ
ഏ അത് ശെരി ശെരി കോളേജിലെ
ആ അതെ അതെ
ദറ്സില് ആ പട്ടാമ്പിയ ഒവ്ടെ ഒവ്ടെ പഠിച്
അവന് വണ്ടുംതറാറിം വണ്ടുംതാറാറിം
ത് ങ്ങളെ അവ്ടെ അട്ത്തന്നേണോ ഏ
ഇല്ല മാസത്തില് ഒരുസം വരും രണ്ട് മൂന്ന് ദിവസത്തെ ലീവ്ണ്ടാവും
എങ്ങനെ
മാസത്തില് രണ്ടു മൂന്ന് ദിവസം ലീവ്ണ്ടാവും
അതെല്ലാ ഓന് എ എ എട്ക്കെട്ക് വ ത എൾപ്പം വരാൻ കയ്യ്ണ സ്ഥലത്താണോ കൊറേ ദൂര ണ്ടോ യാത്ര
ഇല്ലില്ല കൊറച്ചു പോയാ മതി അത്രയ്ക്ക്‌ ദൂരൊന്നുല്ല വരാൻ പറ്റില്ലാന്നാെള്ളു
ആ അപ്പം നിങ്ങക്ക് കാണാൻ പോവാൻ പറ്റാേ
ആ അത് പറ്റും
ആ എത്ര മിൻറ്റ്ത്തെ യാത്ര ണ്ടാവുല്ലേ
എന്ത്
എത്ര മണിക്കൂർത്തെ യാത്രണ്ടങ്ങട്ട് അരമണിക്കൂറൊക്കൊള്ളൂ
ആ അതെ അരമണിക്കൂറൊക്കെന്നെള്ളു
ഏ അര മണിക്കൂറ്ണ്ടോ അതോ അത്രേം ഇല്ലേ
ആ അരമണിക്കൂറ്ണ്ട് അരമണിക്കൂറ്ണ്ടാവും
ഇത് ആര ന്താണ് ഡോലിന്റെ കണ്ട് മാത്രം പഠിച്ചാൻ വലുതാവമ്പം ഉം
ചെറിയ കുട്ടികളാ
ആ അല്ല ഒന്ന് പാ പ്ലസ് ടൂവിലാണ് ഈ വർഷം
ആ ശെരി
മറ്റേത് മറ്റേത് ഇപ്പം എത്രിലേട്ടാ ഹിഫ്ള് കോളേജ് ഹാഫിളായിണ്
ആ ആ ശെരി ആ ഓന് ഇതേപോലെ ഇഫ്ള് കോളേജ് പട്ച്ച് ണ്ടായിര്ന്നാണ് അപ്പൊ സ്കൂളൊന്നുംണ്ടായിര്ന്നില്ല ആ പിന്നെ അവന് അവന് കൊർച്ച് ത ബുദ്ധിമുട്ടായിട്ട് ഓനെ ദർസിലാക്കിയതാണ്
ഹിഫ്ള് കോളേജ് പോയീനിയോ ഓന്
ആ പോയിന്നു
ആ
പിന്നെ അവന് ആ ഉം കൊർച്ച് ബുദ്ധിമുട്ടായിട്ടേ അവ്ട്ന്ന് മാറ്റി ന്നെ ദർസ്ക്കാക്കി ആ പഠി ക്കാൻ കഴ് കൊർച്ചങ്ങട്ട് പകുതിയൊക്കെ ആ എത്ത്ന്നവര്ടെ കൊഴപ്പല്ലാതെ പോയി പിന്നെ പറ്റ്ണില്ല
ആഹ്
അപ്പം പിന്നെ ഓരോ ബുദ്ധിമുട്ടുകള് വന്ന് വന്നു തുടങ്ങി പഠിക്കാൻ കഴിയാത്ത മാത്രവല്ല പല പല ബുദ്ധിമുട്ടോള് വന്ന് ആഹ് അപ്പൊ പിന്നെ അവിടന്ന് പോന്നു
അന്നൊക്കെ വേറെ ഉണ്ടാക്കിണ്ടാവുംല്ലേ
ആഹ് ആഹ് അപ്പൊ അത് കാരണം സ്കൂളൊക്കെ ഇപ്പൊ ഒമ്പതാം ക്ലാസ്ക്ക്‌ എത്തിയിട്ടാണ് സ്കൂള് പോകല് തുടങ്ങിയേക്കണെ അതുവരെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല
ഏഹ് ഇവിടെ ഓ ഓരോ കോളേജിലും സ്കൂള് ഒന്നുമില്ല പക്ഷെ സ്കൂളിലെ പഠിപ്പിച്ചത് ഒന്ന് പഠിപ്പിച്ച് നോക്കിയതാണ് ഇന്ന് ഇപ്പം ഇങ്ങനെ പഠിച്ച ടൈമില് തന്നെ അപ്പോ ഇപ്പോ മാത്ര ഉള്ളൂ ഇവനെ സ്കൂളിത്തെ കാരണം അത്രെയെങ്കി പഠിപ്പിച്ച സ്കൂൾക്ക്‌ ഒര് പോകലില്ലേനി ആഹ് സ്കൂള്ത്തെ ക്ലാസുകളൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ടതൊക്കെ പഠിപ്പിച്ചോടുക്കും അത്ര ഉള്ളൂ അയിന്
ആഹ് അങ്ങനത്തന്നെയായിരുന്നു ആഹ് ആഹ് ശരി ഓൻ ആറില് ആഹ് ഒരാ ക്ലാസില്
ഓര് രണ്ടും ഇവിടുണ്ട് ലീവ് ലീവായി വന്നാണോ
ഇല്ലിന്ന് വരും വൈകുന്നേരത്ത് എത്തും
ആഹ് ആ കൊണ്ടരാൻ പോയി ആരെങ്കിലും
ഇല്ല ഓനിങ്ങോട്ട് വരും അയ്യ ബസിന് വരും കസ്ണ്ട് പറന്നെ അപ്പ അയിന് വരും ഇല്ല ഓനെ പോ പോന്നു വേണ്ട ഓനിപ്പോ വരിലന്നെയാണ്
ഏ സമാരം കൂടി വെക്കാറില്ല ഇനൊക്കെ
ആഹ് ഇപ്പ അങ്ങനെ വിട ഇപ്പ എടുത്താവോണ്ട ദൂരക്കെയുള്ളവഓരൊന്നും വിടൂല എടുത്തുള്ള പോലൊക്കെ വിടും
പിന്നെ എത്ര ലട്ടിലഞ്ഞേ
ണ്ടായിരുന്നില്ല അല്ല തണ കഴിഞ്ഞു
ആ പത്ത് ഞാൻ ആ ശരി പത്തി എത്തിനല്ലേ ആഹ പിന്നെരയക്കും
ആഹ ആഹ അങ്ങനെയൊക്കെ പിന്നെ ചെറിയ കുട്ടി ഉണ്ടാള താള
കോളേജ് എവിടെണ്ടല്ലോ പഠിച്ചാന് സ്കൂളിലോ സ്കൂളുണ്ടോ
ആഹ സ്കൂള ഉണ്ട് അടുത്തന്നെോ
അവിടെ എ എത്ര രണ്ട്
ഞങ്ങടെ ഡിഗ്രി വരെ ഉണ്ടവിടെ അ പിന്നെ വേറെ അതിറെ ആഏ കോളേജ് വറെ ഇതൊക്കെ പോണം അതിന്റെ ബാക്കിയാണ്
ആ അവല അത് ബാക്കിയത് പട്ടിക്കാടൊന്നുംല്ലല്ലോ
അല്ലല്ല മാാണിയംകുളം
ഉ ആഹ
അങ്ങനെ പോണം
ഇണ്ട വ വണ്ട അങ്ങന്നെയാണ്
ആഹ
അവിടെ ഡിഗ്രി ഡിഗ്രി വരെ അവിട ഇല്ലത്
അ അതെ ആഹ
ഒരു പത്രം വയസായി
അവനക്ക് പതിനാറ്ു വയസ
ഉഹ
ഉം വരല് എല്ല നാട്ടിലില്ല അത് ഗൾഫിലാണ് ആ അതെ പിന്നെ ആഹ ആ ഉണ്ട് മന മസൊക്കെ വെളാ്നെ വെള്ളാഴ്ച
ആ എല്ലാരും ഉണ്ടോ
ആ ഉണ്ട്ണ്ട്
വേറെ വേറെ എടുത്ത് പോയില്ല നിങ്ങളൊന്നും
ഇല്ല തറണ്ട് തറ
ആ അ ആഹ എക്ക തൈമണ്ടക ണെങ്കിൽ ഒരു ഭാഗ്യം വേണം കുറേണ്ട ആയി കിട്ടണമെങ്കിൽ ഉം നമുക്ക്ൊരു രണ്ട മൂന്ന് കൊല്ലം കഴിഞ്ഞാ വേൻ പരെടുത്ത് പോകണംന്ന് വെച്ചിണ്ട്
ആഹ
ഇണ്ടായിറ്റില്ല എല്ലാരും ഉണ്ടാവുമ്പ അങ്ങനെയാണ്
ആഹ ഇപ്പിപ്പ ഞായാഴ്ചന്റെ കല്ണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു നിരാവഷായിട്ടോ ആഹ അതത്തക്കണ്ടിുന്നോ ആഹ അപ്പൊ ഒരു കുട്ടിയുണ്ട്
ആഹ പിന്നെ വല്ലാത ഇതാകാനായില്ല
ഇപ്പൊ പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് പതിനാറ് വർഷം കഴിട്ടാണ് ഓന്റെ കല്യാണം കഴഞ്ഞിക്ണത്.
ഏ അപ്പോ ഓന് നല്ല ഐജുണ്ടോ?
ആ ഓന്ക്ക് മുപ്പതാണ് മുപ്പത്തൊന്ന്. ഇപ്പകല്യാണം കയിച്ച മുപ്പത് വയസ്സില് കല്യാണകയിച്ചേ ഉം തെരഞ്ഞെ് തെരഞ്ഞ്. ആദ്യൊക്കെ ഇപ്പ വേണ്ടാ വേണ്ടാ പറഞ്ഞിട്ട് പിന്നെ ആഹ അതൊക്കെ വേണ്ടാ പറഞ്ഞു പിന്നെ കിട്ടാനില്ല പിന്നെ ഓന് നാട്ടിലാണ്.
അത്‌നാട്ടിൽഎന്താ ജോലി?
ഓന് പബ്ലിങ്ങും വയറിങ്ങാണ്.
ആഹ് അയ്നൊക്കെ നല്ല പൈ ണ്ടി പറഞ്ഞിട്ട് കാര്യല്ല പെണ്ണുങ്ങക്ക അതൊഒന്നും വാണ്ട. ഉം ഓര്ക്ക്എല്ലാ ഇംഗ്ലീഷ് പേര്ള്ള ആൾക്കാരെ മാണം. സി എ എഞ്ചിനിയർ അങ്ങനെയക്കെ അങ്ങനെ മെക്കാനിക് അങ്ങനെക്കെയ ന്നങ്കിലേ പരീല് സുഖ ഉണ്ടോ സൗകര്യം ഉണ്ടോന്ന് നോ നോക്കണ്ട ഓക്ക് പേരുകൊണ്ട് ഇംഗ്ലീഷ് കൊണ്ട് അങ്ങനെ അമ്മാ നാടിയാൽമതി അത്രേ ഉള്ളൂ. ഈ പ്ലംബിംഗകാരും വയറിങ്ങകാരത്തൊക്കെ നല്ല പൈസയ പക്ഷെ പറഞ്ഞ ട്ടന്താ കാട്ട്ണ്. മഹ ഹാ കുട്ട്യാക്ക്ചിന്ത മാ ണ്ടേ?
ഹേ ഉം ഇ അവിടെ നപ്പ നാട്ടിലു ണ്ടോ ആ ഉണ്ട് ഹസ്ബന്റ്നാട്ടിലുണ്ടോ?
ആ ഹസ്ബൻഡ് ബസ്സ്ഡൈവറാ - -
അതെ ആ ചെറിയ കുട്ടിയ എന്താ ചെയ.
ചെറിയട്ടീ യു, കെ, ജി, ലാ
ആ രണ്ടോള
കേജുക ഇൻജെട്ത്ത്പ്പൊരണ്ടാള്‌രണ്ടാള് പഠിച്ചാ പോയിേ നേ
അതെ ആ ശരി ആ അങ്ങനെ ആ
ഉം രണ്ടാള് പഠിച് ണോ ട്ത്താണ്ട് രണ്ടാള്നാട്ടിലാണ്. മൂന്നാലാള്
ആ ആ എന്താ പറക്ക ആ കുട്ട
എന്താ അട് പത്ത് പണില്ലേ നോമ്പ് പണിണി.
ഇല്ല ഇല്ല അതല്ല അതെ കുട്ടിയോള്വരുമ്പോക് ചായക് വെച്ചാ
ഹേ
കുട്ടികൾ സ്കൂള്ട്ട് വരുമ്പോള്ത്തിനെ ന്ന് ഇല്ല ഇല്ല മൂന്നാളാ
ആ അങ്ങക്ക് ജ്യേഷ്ഠനാണോ അൻ ഞ്ചനാണോ ഇഞ്ഞ് ള്ളത്.
ആ രണ്ട് ഷടനാണ്.
ആ ജേഷ്ടണ്ടോ അത്ആ വേറെ രെടുത്ത് പോയോ?
ആ പയിക്കണ് പയിക്കണ് ഓര് വേറെപയിക്ണോ. ഇൻഷാഅള്ളാ ആ പിന്നെ തറ ഇട്ടിട്ട്ണ്ട്ആ - - നോക്കണം
തറട്ടിട്ട് കൊറെ ആയോ?
ആ ഒരു ഒന്നര വർഷായി.
ആ നിട് വിചാരിച്ച നടക്കല ആയിക്ക
ഹം ഉം
ഇക്കര സാധന സാധനങ്ങൾ ഇറക്കി ഇറക്കി എടുക്കണം
ഉം നന്തായിട്ട് വിവിടക്കണോ
അക്ക റെഡി ആയിക്കോളു സമയം ആവുമ്പോ സ്വന്തട്ട അങ്ങ ഞങ്ങ തറവോട്ടില്ല
ആ ശരി
എന്നാ ഓക്കെ
ആ ഓക്കെ ഓക്കെ എന്ന